നമ്മൾ കോളിസ്റ്റെറി കണ്ടു നിങ്ങള നിങ്ങെ വിളിച്ച നമ്മള ഒന്ന് കണ്ടു അതട്ട് തിരിച്ചടിച്ചതാ
ആഹ ഇത് സ്ഥലക്കച്ചവടക്കാരല്ലേ
ആഹ അതെ പറഞ്ഞോളൂ
ആ നമ്മള് പരസ്യം കണ്ടന്നെ പത്രത്തില് സ്ഥലം കണക്കാരടെ പരസ്യം നോക്കണ്ടേ അവ അത് കണ്ട് വിളിച്ചതാണ്
ആഹ പറയൂ പറയൂ
എന്താ നമുക്കിപ്പോ കൊറച്ച് സ്ഥലം വേണം ഒരു ഒരുപാട് ആവശ്യണ്ട് കാരണം നമ്മളിപ്പോ വിദേശത്തന്ന് വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ കൃഷി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പ വലിയ രീതിയിലുള്ള കൃഷി നടത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള ഒരു കൃഷി നടത്താനണ് ഉദ്ദേശിക്കുന്നത് അതിനായൽ അതിനായിട്ടുള്ള വെള്ളൊക്കെ പെട്ടത്
ആഹ നിങ്ങൾ കൃഷി ചെയ്യാനാണല്ലേ ഉം നിങ്ങളിപ്പോ ആദ്യമായിട്ടാണ കൃഷി ചെയ്യുന്നത്
അല്ലല്ല നമ്മള് പാരമ്പര്യമായിട്ട് രക്ഷിതാക്കൾ കൃഷിക്കര നമ്മള് വിദേശത്ത് പോയി എന്താ പണി എന്താ ജോലിക്ക് വിദേശത്തേനും അപ്പൊ നാട്ടിൽ വന്നപ്പോ നിന്താ കൃഷിച്ചെയ്‌നള്ള
ആഹ അങ്ങനടുത്തെ ഇപ്പൊ ധാന്യങ്ങളൊക്കെ ഇണ്ടാവൂലോല്ലേ
ആഹ ഉണ്ടാവ ആഹ എല്ലാം ഉണ്ട്
ഉം ഞാൻ ഞമ്മക്കിപ്പോ അതിന് ആവശ്യമായ രണ്ട മൂന്ന് സ്ഥലങ്ങൾ നമ്മള കയ്യിലുണ്ട് ഇപ്പോ ഏ ഏകദേശം നല്ല ഏ എന്ത് പറയണ വെച്ചൽ നമ്മള അ ഇതിന്റെ നൂറ് മീ നൂറ് അകലായികാണ്ട് മ്മക്ക് എന്തുണ്ട് ഒരു പുഴയുണ്ട് അതുപോലെ അധികം മഴ പെയ്താൽ വെള്ളം അങ്ങനെ ആ തൊഴിലക്ക് കയറാത്ത രീതിയിലുള്ള ഒരു തൊടുണ്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു രണ്ട് ഏക്കർ ഭൂമി അവിടെ വിൽപന ഉണ്ട് താങ്കൾക്ക് പറ്റുമണ്ടുണ്ടെങ്കിൽ നമുക്ക് ക്ക് പവാവ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി വോക്കാം
ആഹ് പിന്നെ ആ കേക്കുന്നുണ്ട് പിന്നെ ക്ക് വെള്ളം മാത്രം പോയാല ഇപ്പൊ വാഹനങ്ങളൊക്കെ ഇ പണിക്ക ആവശ്യമായ വാഹനങ്ങളൊക്കെയി കൃഷിക്കാവശ്യമായ വാഹനങ്ങളൊക്കെ എത്താപ്പെടാവുന്ന വൈകളൊക്കെ വേണം
ആ വഴിന്റെ കാര്യം പറയുകയാണെങ്കിൽ വഴി അവിടക്കുണ്ട് പക്ഷെ ഒരു ഒരു അയിമ്പത് ദൂരം മുമ്പ് നിർത്തേണ്ടി വരും അവിടെന്ന് സാധനങ്ങൾ ചുമ ചുമത്ത് കൊണ്ടുപോയിയല്ല അല്ലെങ്കിൽ എങ്ങനേലും ഒന്ന് കൊണ്ട വേണ്ടി വരും കുറച്ചു ദൂരള്ളൂ
ആഹ പിന്നെ ഇപ്പൊ എന്താവാ വഹനം എന്താ കൃഷിസ്ഥലത്തേക്ക് എത്തലന്ന് പറയണ ഇപ്പൊ
ആഹ
അപ്പൊ മണ്ണ് നമ്മള ഇപ്പോ കൃഷി നടത്തുമ്പോ ഈ മണ്ണ് ഇതാക്കുംല്ലേ
ആഹ
മണ്ണൊന്നന്ന് മലർന്താ മൊത്തത്തിലൊന്ന് മാന്തിയിട്ടണല്ലോ നമുക്ക് കൃഷി നടത്തണ മുമ്പ്
ആ
അപ്പൊയിൻ വേണ്ടിട്ട് വാഹനങ്ങളൊക്കെ എത്താനുള്ള സൗകര്യം ഉണ്ടാവോ?
അങ്ങനെ ചോദിച്ചാല് അപ്പൊ നമ്മളെ ഈ കൃഷിസ്ഥലത്തിന്റെ, കൃഷിസ്ഥല- ശ്യം നല്ല മണ്ണുള്ള ഒരു സ്ഥലം തന്നെ ആണ്. ഏ അനമ്മക്കിപ്പോ, അത് സാധാരണ കൃഷി ചെയ്യുന്ന സമയത്ത് ത്ത് ആ സ്ഥലത്ത് തന്നെ കളക്കലാണ്. ആ സ്ഥലത്ത് കളക്ക മ്പോൾ ആണല്ലോ ആ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി ആയിക്കണ്ട മാറ. അപ്പോ മണ്ണിന്റെ അത്യാവശ്യ കാര്യങ്ങൾ അവിടെ വേരാറ ല്ല. കാരണം അവിടെ നല്ല, നല്ല ശുദ്ധമായ മണ്ണ ഉണ്ടായൊണ്ട് കൃഷിക്ക നുയോജ്യ മായ രീതിയിലുള്ള മണ്ണാണ്. ഇനിപ്പോ നമ്മൾ വേറൊരു സ്ഥലത്തുന്നു മണ്ണ് കൊണ്ട അതിലേക്കണ്ടൊരാവശ്യം അവിടെ വരാറില്ല.
അതെ ശരി.
പിന്നെ ഇരുചക്രവാാഹനങ്ങളൊക്കെ അവിടേക്ക് പോവും. ഈ നാല് ചക്ര വാഹനങ്ങളാണ് ഇപ്പ അവിടുക്ക് പോകുനുള്ള പ്രയാസം ഉണ്ടാവാ. ഒരു ഇരുചക്ര പ്രായം നമുക്ക് സുഖമായിക്കാണ്ട് അവിടുത്തെ പോയിക്ക താങ്കുടെ കാര്യങ്ങളൊക്കെ നമക്ക് വേണങ്കിൽ കുച്ച് ഏ വരാൻ പറ്റുന്ന രൂപത്തിലുള്ള വഴി തന്നെയാണ് അവിടെ ഉള്ളത്. അതിനുള്ളരു പ്രയാസൊന്നും അവിടെല്ല.
ആ. ശരി പിന്നെ ഇതിപ്പോ എവടെ. സ്ഥലം എവിടെ? നമ്മളിപ്പോ പറയണ പെടുന്ന സ്ഥലത്ത് എവിടെയാണ്?
അത് ഞമ്മള് ആക്കപറമ്പ് എടുത്താണ്.
ആണല്ലേ. ശരി നമ്മള്. താമസിക്കുന്നത് മേലാറ്റുര് ഭാഗത്താണെ.
ആഹ അപ്പൊ നിങ്ങൾക്ക്. ആഹ പറി, പറി, പറി.
അപ്പൊ നമമ്മുക്ക് ദിവസം ഇപ്പ നനക്കാനും കൃഷികൾ നനക്കാനും പിന്നെ അതുപോലെ തന്നെ കൃഷി നോക്കാനും കാര്യങ്ങളൊക്കെ നോക്കയാണെങ്കിൽ ഇപ്പൊ കുറച്ച് സ്ഥലം എടുത്ത് എന്തായ കുറച്ചൊക്കെ എടുത്തുള്ള സ്ഥലായിരിക്കും നല്ലത് കാരണം അത്രയും ദൂരം എന്താ എല്ലാ ദിവസവും പോയി പോരാന്നുള്ളത്. ചിലപ്പോ കുറച്ച് പ്രയാസയ്ക്കാരം. അപ്പൊ കുറച്ചും കൂടി ഒക്കെ എടുത്തുള്ള സ്ഥല ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി പോരാൻ പറ്റും. പറ്റുന്ന രീതിയിലാണെങ്കിൽ നമക് ഒന്നുകൂടി നന്നായിരിക്കും.
ആഹ് നമുക്കിന്നാ ആക്കപറമ്പാണ് ഇപ്പ ഇങ്ങനെയുള്ള സ്ഥലമുള്ളത്. പിന്നെ നമുക്ക് ചെമ്മന്ന്ത വേറരു സ്ഥലമുണ്ട്
ചെമ്മൻതട്ടെ. മേലാറ്റൂർ ഭാഗത്തു ട്ടയിട്ടാണോ ഇതുള്ളത്.
മേലാറ്റൂർ ഭാഗം മറ്റേ ഏകദേശം ഒന്നും ഇല്ലാ. ഇപ്പൊ ഇതിൽ ല്ല. ഞ്ഞു വേണെന്നുണ്ടെങ്കി എന്റെ സഹോദരന്റെ സ്ഥലങ്ങളണ്ട് അവിടെ അവന വിൽ ക്കാൻ ഉദ്ദേശിച്ചിട്ട്ണ്ടുണ്ടെങ്കിൽ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം. അത് നിങ്ങൾക്ക് വേണമെന്ന്ണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിചയപ്പെടുത്തി ഉണ്ടായിക്ണ് നമക്ക് അങ്ങനെ ചെയ്യാം.
ആഹ അത് അങ്ങാടി തന്നെ ആണോ. അതോ അങ്ങാടന്റെ കുറച്ചു ഉള്ളുക്ക് പോണോ?
അങ്ങാടിയിലല്ല. അത് ഞമ്മളെ, അതും ഒരു പൊഴാന്റെ വക്കത്ത് തന്നെയാണ്.
ഓ.
ആ ഒരു പാലം, ഒരു പാലം കഴിഞ്ഞിട്ട് പോയാലേ നിങ്ങക്കാ മേലാറ്റൂരിന്നു കുറച്ച് പോയ പാലം കഴിഞ്ഞൊരു വളവുണ്ടല്ലോ. അവിടുന്നാ സൈഡിക്ക് നോക്കിയ കാണുന്ന സ്ഥലം തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം.
ആ സ്ഥലം മനസ്സിലായി പിന്നെ ഇപ്പൊ ഈ സ്ഥലം പോഴ, എന്താ വള്ളം കേറുവല്ലോ നമ്മൾ മഴക്കാലത്ത്? അപ്പൊ കൃഷി സ്ഥലത്തൊക്കെ വെള്ളം കേറോ, അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവോ?
ആ സ്ഥലത്തക്ക് ഇതുവരെ ഇപ്പൊ നമക്കിപ്പോ ഇവിടെ വന്ന ഏറ്റവും വലിയ പ്രളയം നമ്മക്ക് അറിയാലോ. ആ പ്രളയം വന്നിട്ട് വരെ അവട്ക്ക് വള്ളം എടുത്തക്ക് എത്തിന്നല്ലാതെ അവിടുക്കണ്ട് എത്തിട്ടില്ല. അതിന്റെ രണ്ട രണ്ടടി അടിയിലെ ക്ക വരെ എത്തിട്ടുള്ളൂ. അതിന്റെ മുകളിലേക്ക് പോവുക ആ കൃഷിസ്ഥഥലത്തക്ക് എത്തുക അങ്ങനൊ ഒന്നും ചെയ്തിട്ടില്ല ആ സ്ഥലത്ത് ഉ അപ്പൊ അതിനൊക്ക അതിനുള്ളൊരു ഭായം നമ്മളതിനടുത്ത് വേണ്ട
അല്ലെ മയവള്ളം കൃഷി സ്ഥല ഇക്ക എത്തിയിട്ടില്ലെങ്കിലും കൃഷി സ്ഥലത്തിന്റെ തട്ടടത്തേക്ക് വരെ മ വെള്ളം എത്താ അറിയണൽ തന്നെ ഭയങ്ക ണ്ട കാര്യമാണ് കാരണം മണ്ണൊക്കെ നനക ഉണ്ടാകുമ്പടും മയത്ത് വള്ള ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട് നമ്മള കൃഷി സ്ഥലത്തെ മണ്ണൊളൊക്കെ എന്താ ഈ ഉരുൾപൊട്ടലൊക്കെ വയ ഉരുണ്ട് പോവാൻ ചാൻസ്ണ്ട്.
ആഹ ഉരുൾപൊട്ടൽ വരാനുള്ള സാഹചര്യന്നും അവിടെയില്ല കാരണം അവിടെ ഒരു കുന്നുംപുറം ഒരു മലയോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ് അവിടെ ഒരു നിരപ്പായ പ്രദേശമാണ് മറ്റെങ്ങനെയാണ് ചോ ച്ചാൽ പുഴയിൽ നിന്ന് കുറച്ചാടി മുകളിലേക്ക് പോയിക്ക പരുന്ന ഒരു സ്ഥലമാണ് അവിടെ ഉള്ളത്.
ആഹ
താങ്കൾ എന്തായാലും ഈ സ്ഥലം ഒന്ന് കാണണ ഏറ്റവും നന്നായിരുന്നു.
അതെ സ്ഥലം കണ്ടിട്ടുണ്ട് പക്ഷെ തല അതിനന് മുമ്പ് കണ്ടിട്ടുണ്ട് അവിടെ പക്ഷെ അവിടെ മൊത്തം കോ ഇതങ്ങൊക്കെയാണല്ലോ നമുക്ക് കൃഷി നടത്താൻ പറ്റിയ സ്ഥലാണ് അപ്പൊ
ഓ നിങ്ങളെ കോങ്ങും അവിടെ അതിന് ഉള്ളിൽ കുറച്ച കൂടി പോയാല് പെരുന്നൊ സ്ഥലമുണ്ട്. ഇപ്പ അവിടെ കുട്ടികള അവിടെ മൈതാനമാക്കിക്കാണ് കളിക്കളമാക്കിക്കണ അവിടെ
ആഹ
അപ്പൊ അവരുടെ ഉള്ളിലേക്ക് പോയാൽ കുറച്ചും കൂടി നമ്മുക്ക് അവിടുണ്ട് ഉ അപ്പോ അയിന്റെ ഉള്ളിലേക്കന്ന് പോയി നോ ചിലപ്പോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ കുട്ടികള് മ മറ്റേ ഗ്രൗണ്ടില് മൈതാനത്ത് കളിക്കണതൊക്കെ അവരിപ്പൊ കളിസ്ഥലം ആക്കിയാണ് ഉടമസ്ഥത്തിന് കുഴപ്പമ ഇല്ലാത്ത അവർക്ക് ഇപ്പോ അവിടെ കളിസ്ഥല ആക്കിയിരിക്കണ അപ്പൊ അവിടെ അവര് കാൽപന്ത കളി ഇപ്പൊ കളിക്കുന്നുണ്ട്.
ആഹ ശരി ഇ മ്മള സ്ഥലം നമ്മ സ്ഥലം വാങ്ങി കാന എന്താ കൃഷി നടത്താണ്ട നോക്കുമ്പോക്ക് അട കളിക്കുന്ന എന്താ കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കും ആരുടെ മൈതാനം നഷ്ടപ്പെടുമ്പോ
ഇല്ല അവർക്ക് അത് പ്രശ്നമല്ല നമ്മളിപ്പോ ഇങ്ങനെ അവര് കളി കള കളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലം ഇന്നല്ലെങ്കിൽ നാളെ വേറൊരു ആൾക്കാർക്ക് വിൽ വക്കുകയോ അങ്ങനെെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിടുന്ന് ചിലപ്പോൾ മാറേണ്ടി വരും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
ആഹ ശരി.
കാലികമായ രീതിയിലാണ് ഇപ്പോ അവിടെന്ത് ചെയ്തിട്ടുള്ള? മറ്റേ പ്പ കളിക്കളസ്ഥ സ്ഥല വര സെറ്റ്താക്കിട്ടുള്ളത്. മ് നിർമ്മിച്ചുള്ളതെ അപ്പൊതിനുള്ള ഇതൊന്നും കാണില്ല പ്പൊ ഞമ്മളിപ്പോങ്ങനെ യാലും ഏ അവർക്ക് വേറെ മ്മ കാണേണ്ടതുണ്ട് ഏതായാലും. ഇപ്പൊ ഏതായാലും അവർക്ക് വേറെ കളിക്കളും വേറെ സ്ഥല ര്ങ്ങണ്ടല്ലോ ഏഹ് നമക്ക് വേണംന്ന്ണ്ട് ങ്ങക്കത്യാവശ്യണന്നണ്ടി ആ വേണന്നണ്ടി ഇപ്പ തന്നെ ഒന്ന് നോക്കിക്കാം. ഞാൻ നാളെ മറ്റന്നാളൊക്കെ നമ്മളവിടെ ഏ വെറുതെ നിൽക്കണ് അപ്പൊ ആവ ശ്യമുണ്ട്ണ്ടെൽ ഞാൻ നിങ്ങളുടെ കൂടെ പോന്നക്കാണ്ട് അതിന്റെ അതിർത്തികളെല്ലാം കാണിച്ചു തരാം.
ആ ഞാന് നാ ആ തിരക്കണ് ജോലി സ്ഥലത്തക്കാരും. പിന്നെ മറ്റന്നാ വേണെങ്കിൽ ചിലപ്പോ പോരാൻ ചാൻസ്ണ്ട് വരാൻ പറ്റും കാരണം. മറ്റന്നാളെ
ശെന്ന്നാ പോവാം നിങ്ങളേ ഏതായാലും ഒന്നുംകൂടി എന്നെ എന്നുമായി ബന്ധപ്പെടുക. നമക്ക് ഏതായാലും ഇത് ഏതായാലും ങ്ങൾക്ക് ഏതാലും അനുയോജ്യമായ സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ലേ അത്രയും നല്ല സ്ഥലമാണ്. അദ്ദേഹം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സ്ഥലം തന്നെയാണ്. ചീക്കഅനുയോജ്യമായ നല്ല നല്ല വിളവുകൾ ഉണ്ടാവുന്ന നല്ലൊരു സ്ഥലം തന്നെണ് മുപ്പരത്.
ആട നല്ല സ്ഥലണെന്നൊക്കെ പറഞ്ഞു ക്ഷെ ഇപ്പൊ കുട്ടികള് ഇത് എന്താ പൻ പന്തുകളിയൊക്കെ നടത്തണ്ടല്ലോ പാടെ ഒരു മൈതാനായിട്ട് ഉപയോഗിക്കുന്നോ കൊണ്ട് തന്നെ ക്രിസ്റ്റലായി മാറ്റണെങ്കി നമുക്ക് ഒരുപാട് ചെലവുകൾ ഉണ്ടാവും പ്പൊ അപ്പൊ അത്തരത്തില് ഒരുപാട് ചെ ചെലവരുന്നത് കൊണ്ട് ഇപ്പൊ കൊ എന്താ ഒരല്പം എന്താ അതിന്റെ വില കൊറക്കല്ലോ.
ഹാ നമ്മ ബേ ഈ ഈ ഗ്രൗണ്ട് ന്നൊക്കെ പറയുമ്പണ്ടല്ലോ ഇങ്ങനത്തെ പാടത്തിനുണ്ടകുന്ന ഗ്രൗണ്ടമ്മക്കറിയാം ഒരു മ ഴ പെയ്ത് കഴിഞ്ഞാല് അവിടെ ചളിയവും ഏ ഇപ്പളും കുട്ടികൾ അവിടെ ചളി ചളിയിൽ കളിക്കുന്നണ്ടാവും അപ്പത്തന്നെനസ്സിലാവൂലേ കളിയെ പെട്ടെന്നവ്ണകൊണ്ടങ്ങൾക്ക് ആ മറ്റേ അവിടുത്തെ ആ സ്ഥലം നിങ്ങൾക്കൊന്നും കൂടി മെച്ചപ്പെടുത്ത ണ്ടെങ്കി ഒരു വാഹനത്തിന്റെ സഹായത്തോടു കൂടി നമുക്കന്ത് ചെയ്യാം ആ സ്ഥലൊന്നും കൂടി മെച്ച ച്ചപ്പെടുത്താം അതിന് വല്ല പ ചെലവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. നമുക്ക് പറയുന്ന കാര്യമാണല്ലോ അതൊക്കെ നമുക്കേതായാലും നിങ്ങൾക്ക് അനു ജമായ രീതിയിലുള്ള വിലയിലെല്ലാം നമ്മളങ്ങനെ ചെയ്യാം ചെയ്തു തരാം. ഏതായാലും എനിക്കൊരു ചെറിയൊരു തിരക്കുണ്ട്. ഏ നമുക്ക് ഏതായാലും ഇതിനു പറ്റി ഒന്നും കൂടി സംസാരിക്കാം. നിങ്ങ ഏതായാലും ഞായറാഴ്ച വരുന്നുണ്ടല്ലോ അപ്പൊ ഏതായാലും ഞമ്മക്ക് ഇത്
എന്താ മാറ്റ എന്താ മാറ്റിറങ്ങിയുമ്പോ ഞാനെന്നേ വിളിച്ച
ആ ഏതായാലും നിങ്ങള് വിളിക്കിട്ടോ. ഏതായാലും വിളിച്ചതിന് നന്ദി ഏതായാലും. ന്ന ശരി.